ഹലോ കേൾക്കല്ല്യ
ആഹ കേൾക്കുന്നുണ്ട്
ആഹ് തെര്ക്കിലാണോ
ഇ വർത്താന സുഖല്ല്യെ എന്തക്ക വർത്താനം
ആഹ സുഖാണ് അവിടെ എല്ലാർക്കും സുഖല്ലേ
ആ സുഖാണ്
ചായുട്ച്ചലൊക്കെ കഴിഞ്ഞോ
ചായുട്ച്ച്പ്പോ ഹോസ്റ്റൽന്ന് വന്നിട്ടോള്ളേന്നു ഞാൻ
ഹോസ്പ ഹോസ്പിറ്റല ആയിരുന്ന ന്നല്ലേ
ആ ആ കാണിക്കാൻ പോയിന്ന്
ആഹ എന്താ പനിയാണോ
അല്ലല്ല പ്രഗ്നന്റ് പ്രഗ്നന്റ്
ആ
പിന്നെ എന്തൊക്കാ കാ കാൺച്ചാണ്ട് വന്ന ഇവിടെ കിടക്കീരുന്നു കാൺച പോയ പിന്നെ ക്ഷീണായി
ആഹ
പിന്നെ എന്തൊക്ക ആറു മാസം കഴിഞ്ഞു
ആ ക്ഷീണണ്ട്
ആഹ ഷീണം പോയന്നപ്പോ ഷീണാ ഉച്ചക്ക് ചോറ് വെയ്ച്ചില്ലായിര്ന്നു
ആഹ
പപ്പ്സും ജൂസും കുടിച്ചിട്ടുളേന്നു
ആഹ
പിന്ന ഇവിടെന്ന് ചായ പയം വാട്ടി ചായൊക്കെ കുടിച്ചു
ആഹ്
പഴ ഇല്ല സമയണേ ഉള്ളൂ
ഏഹ്
പഴ വാട്ടിണീര് എന്ത് നേന്ത്രപ്പഴത്തില് തേങ്ങട്ട്ട്ടോ
അല്ലല്ലാ നെയ്യോയിച്ചിട്ട്
അങ്ങനെ ന്നിട്ട് തേങ്ങ
അങ്ങനെ കഴിക്കും
ഉം ഞങ്ങള് പിന്നെ അയ്ന്റെ മേലെ കൊർച്ച് തേങ്ങി കൊർച്ച് പൻസാരേം ഇട്ടട്ട് അങ്ങനെകഴിക്കും
ഏഹ്
നെയ്യ്ല് വാട്ടിട്ത്തിട്ട്
ഓ ഓ
ഉം അങ്ങനെ ചെയ്യാറില്ല
തേങ്ങടെല്ലാ തേങ്ങാട്ടാ ഇൻക്ക് വല്ലാ ഇഷ്ടല്ല
ആഹ് ചിലർക്ക് ഇഷ്ടുണ്ടാവില്ലേ ചിലര് പിന്നെ അങ്ങനെ കയിക്കും ഉം
പിന്നന്തൊക്കെ ഇങ്ങളെ വർക് കംപ്ലീറ്റ് ആവാനായോ ഇതിന്റെ ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് ആവാനായോചോയിക്ക
ഇല്ല ഇല്ല
പിന്നെ എന്തൊക്കെ
വൈന്നേർത്ത് ഒ അങ്ങനെന്തെലുക്കെ തന്നെ കഴിക്കലോള്ളൂ
ആഹ അങ്ങനത്തെന്തങ്കിലും വെക്കും പയം വാട്ടുക ചെറുപയറോ അങ്ങനെന്തങ്കലൊക്കെ പിങ്ങി തിന്നും
ആഹ ചെറുപയറ് ഉം പാല് ഒഴിച്ചിട്ടാ കഴിക്കല്
ഇല്ലതി ത വേവിച്ചിട്ട് തേങ്ങട്ടാണ്ട് ഉം വേറെ പിന്നെങ്ങനെണ്ടാക്കല്
പിന്നെ തേങ്ങാ പാലോഴിച്ചിട്ട് ഇണ്ടാക്കും
വേവിക്ക തേങ്ങാപ്പാൽ വേവിക്ക
ആഹ ചെറുപറു വേവിക എന്നിട്ട് പിന്നെ തേങ്ങാ പാൽ അതിൽ ഒഴിച്ചിട്ട്
ഉം
ശർക്കരയാണേ നല്ലത് ഷർക്കരല്ലെ പൻസാരട്ട്ട്ട്
ആഹ
ആ ഉള്ളി ചെറുള്ളില്ല കൊച്ചുള്ളി
അതെങ്ങാട് തുമിച്ച് നെയിലോക്കെ തൂമിച്ച് വെച്ച് അങ്ങന കഴിക്കണ നല്ലതാണ് പ്രഗ്നൻന്റ് ആ മ്പോളാണെങ്കിലും ഡെലിവറി കഴിഞ്ഞ അങ്ങനക്കെണെലോക്കെ നല്ലാണല്ലോ
ഉം ഞാൻ തേങ്ങ മാത്രം ഇടും വേവിച്ചിട്ട് വെളത്തി വേവിച്ചിട്ട്
ആഹ
പിന്നെന്തക്ക ചായ കുടിച്ചിലേ
ഇല്ല ചായ കുടിക്കെല്ല
ഉം
തണുപ്പുള്ള ടൈമില് ചിലപ്പം കുടിക്കും അല്ലെ പിന്നങ്ങനെ
വൈന്നേരന്താ പിന്നെ കഴിക്കലേ ചോയിക്ക
വൈന്നേരത്ത് അങ്ങനെ കഴിക്കൊന്നുല്ല റൂമിലാണെങ്കില് എന്തേലൊക്കെ ഉണ്ടാകി കഴിക്കും
ആഹ്
ഇവട് പിന്നങ്ങനെ കഴിക്കല അപ്പ ചാ കുടിക്കാനൊക്കെ ഉള്ള അത്ണ്ട് ഉണ്ടാക്കാനൊക്കെ പറ്റും പക്ഷെ ഞാൻ കുടിക്കേല്ല
പിന്നെതൊക്കെ
പിന്നെന്തോക്കെ
വീട്ടിലാരൊക്കെണ്ട്
വീട്ടില് ഇൻക്ക് ഇപ്പ ഉമ്മ
ഉം
ആ അനിയത്തി അനിയന്
ങ്ങക്ക് വർക്ക് ചെയ്യണ്ടോ
ഇല്ല അവരൊക്കെ പഠിക്കാ
ഉം
മക്കള് ആഹ് അല്ല അവര് പത്താം ക്ലാസും അങ്ങനൊക്കെ
ആഹ്
മക്കളൊക്കെന്തെ
മക്കള് ഇവ്ടണ്ട് സ്കൂളന്ന പഠിക്കാൻല്ല കൊറെ നാളെ ക്ലാസ് ഇല്ല പിന്നെ ഇന്ന് സ്കൂളുണ്ട്
ആഹ
നാളെപ്പനില്ല നാളെ ഫ്രൈഡേ ഇല്ല
ആഹ വെള്ളിയാഴ്ച്ചില്ല
വെള്ളിയാഴ്ചല്ല ശനിണ്ട്
ആഹ എന്താ അങ്ങനെ
ഇവർക്ക് യെത്തിങ്കാനെയ അപ്പങ്ങന
ആഹ വെള്ളിയാഴ്ച ലീവ്
ആഹ
കേരള സിലബസ് എന്നെ കുട്ടിയള് പഠിക്കണ
ഇല്ല സി ബി എസ് സി എന്നെ സി ബി എസ് ഇ സി ബി എസ് സി എത്തിങ്കാനന്റാണ് ഇപ്പ പൈസ കൊറവ
ആഹ എത്രലൊക്കത്തി ഉ ഒരാളാ
ഒരാൾ മറ്റ രണ്ടാളത്താളെ ആക്കിട്ടില്ല നാല് വയസ്സാവും അംഗലാടിൽ ആക്കണാർച്ച പിന്നെയ ഇര്ന്ന് കൊടുക്കാനൊന്നും കഴൂല പോയാല് റെസ്റ്റ് ഒക്കെ ആയപ്പളോ ആക്കിട്ടില്ല അടുത്ത പ്രാവശ്യം ആക്കണം
മം മോള ഒറ്റക്ക പടിക്കുവോ
ഇല്ലല്ല അപ്പൊ ഒപ്പർന്ന പഠിക്കാൻ പറഞ്ഞ ഭയങ്കര മടിയ എയ്താ ക്കെ
ട്യൂഷന് വേറെപ്പോവ്ണ്ടോ
ട്യൂഷൻ ഇല്ല ഓൺലൈൻ ഓൺലൈൻ കൊടുക്കുന്നുണ്ട
ഓൺലൈൻൽണ്ട്
ഉ ഉം
ഉം
മദ്രസടെത്തന്നെ ഉണ്ട പിന്നെന്നാലും കുറവ മദ്രസ കൊറവ
ആഹ്
പിന്നെ ഓൺലൈല് ക്ലാസ് വെച്ചെടുത്തേക്ക ഇനിപ്പോ രണ്ട് അപ്പ ഏ
സ്കൂളിലാ ട്യൂഷൻ ആ ട്യൂഷൻ ഉണ്ടോ ഉം അതുങ്ങൾ ഇവിടെ ഇരിക്കുവല്ലേ
ഹലോ ആ മലയാളൊക്കെ ബാക്കിക്കാണ് എഴുതാനും വായിക്കാനൊക്കെ
ആഹ് ഇംഗ്ലീഷ് മീഡിയം- ഇപ്പൊ ഉള്ള പിള്ളേർക്ക്‌ അങ്ങനെത്തന്നെയിരിക്കും മലയാളം കൊറച്ച് ബാക്കായിരിക്കും
പിന്നെ എന്തൊക്കെയാ ഇതേ സ്കൂള് അങ്ങനെ നല്ലോണം ഇട്ട് പഠിപ്പിക്കതാക്കൊന്നുല്ല നമ്മളന്നേ ഫുള്ള് പഠിപ്പിക്കണം ഫീസ് അത്രയും കൊറവാണ് അതാണ്
ആഹ് ഹോം വർക്കൊക്കെ ഡെയ്ലി ഉണ്ടോ
ഹോം വർക്ക് എല്ലാം ഉണ്ടാവില്ല അങ്ങനെ
ഉം
ഹോമർക്കു ള്ളൊ കോളേജിക്കു ഇന്ന് സ്കൂൾ പോയ്തോ ഏറ്റ ക്ക കാതല്ല ഇപ്പൊ നല്ല വൃത്തിണ്ടായിനി കൊപ്പിയിലൊക്കെ എയ്തുമ്പോ മറ്റു ന്നായിന്
ആഹ് എഴുത്ത് കഴിയുമ്പോ പോക്കാ
ആ എയി ത്തോക്കാ
ഉം
സ്ഥലൊന്നും ഇടാതെ അങ്ങനായിട്ട് ഇവിടെ എഴുതും അവൻ സ്പേസ് ഇടാതെ എല്ലാം കൂടെ ഒന്നിച്ച് എഴുതിയോണ്ടിരുന്നോ ലാസസ്റ്റ് നമ്മക്ക്ന്നു വായിക്കാൻ കിട്ടൂല്ല നോക്കിയാ തന്നെ മനസിലാവൂല്ല ഞാൻ പിന്നെ ടെസ്റ്റ്‌ നോക്കി പഠപ്പിക്കല
ടാ
പിന്നെ ബുക്ക് അതേ പോലത്തതാണല്ലോ വരിയ സി ബി എസ് സി ആയതോണ്ട് ആ ഹിന്ദി ഉണ്ട് ഐ ടി ഉണ്ട് എല്ലോം സബ്ജക്റ്റ് ഉണ്ട്
ആഹ് എത്രാം ക്ലാസില് തൊടങ്ങീ ഹിന്ദ് ഇപ്പത്തെ സി ബി എസ് സിലൊക്കെ ഒള്ളതാ ആഹ് ആഹ് ഒന്നിലൊക്കെ കൊടുത്തിട്ടുണ്ട്
ആ യി
ഇപ്പൊ പിള്ളേരെ പിന്നാലെ നമ്മുക്കും പഠിക്കാം
ആഹ് ഹിന്ദിക്കെ ഞാനും മറന്ന് ഞാൻ അഞ്ചാം ക്ലാസ് മുതലാ ഹിന്ദി പഠിച്ചത് തന്നെ ആ പൊടു ത്തക്കതായിപ്പോ മാറന്ന്ണ് ഉ
ഇപ്പത്തെ പിള്ളേര് ഒന്നാം ക്ലാസ് എത്തുമ്പന്നെ പടിക്കും
ഇവര് ഒന്നാം ക്ലാസി ആണ് തൊടങ്ങിയെ എൽ കേ ജി തന്നെ ഉണ്ട്
ആഹ്
പിന്നെ അതൊക്കെ ഐ - അന്നൊക്കെ പഠിക്കാൻ മടിയാണ് ഇപ്പ പഠിക്കാന് പൂതിയാവാ ഇനി പഠിക്കാൻ മതീന്ന് ഇ ട്ടിക്കാണങ്കിൽ
ആഹ്
അതുകൊണ്ടൊക്കെ ചോയിക്കണ്ടല്ലോ വിചാരിച്ചിട്ട്
ഉം
അന്ന് പഠിക്കാൻ മടിച്ചിരിന്ന് ഇപ്പം - അയിന് ഇങ്ങനെ ഇതാക്കി എടുക്കും ചെയ്യും പ പഠിച്ചാൽ മതിയെന്ന് വിചാരിച്ചിട്ടേ
ഉം അന്ന് നമ്മള് പിന്നൊന്ന് വേഗം സ്കൂളൊക്കണ്ട് കെയ്ഞ്ഞിട്ട്യാ മതി വെൽതായി കിട്ട്യാതി തോന്നും ഇപ്പൊ പിന്നെ ആ ചെർതിലോട്ട് പോയാ മതി തോന്നും
ഇപ്പ അത് തോന്ന്ണ്ട് ഇപ്പം ഹസ്ബന്റിനോടൊക്കെ എല്ലാത്തിനും ക്യാഷ്ങ്ങനെ ചോയിക്കണ്ടെ ഞമ്മ ക്ക്ച്ച്ട്ട് വരുമാനല്യോ ചോയിച്ചാ തെരായല്ല ന്നാലും ചോയ്ക്കാനൊരു മടിയാണ് നമുക്ക്
ആഹ് മ സ്വന്തായിട്ട് സ്വന്തായിട്ട് എന്തേലുണ്ടെങ്കി അതൊരു കാര്യം തെന്നെണ്
ഞമ്മക്ക് ചോയിക്കാനിക്കണ്ടല്ലൊ ഇഷ്ടള്ളനുസരിച്ച് ജീ ജീവിച്ചൂടെ ചോയ് വാക്കാലോ അത് വാങ്ങട്ടെ ഇത് വാങ്ങട്ടെ ന്ന് ച്ച് ങ്ങനെക്കണം
ആഹ്
ക്കോലെ സമ്മതം കിട്ടണം എന്തെങ്യും ചെയ്യണെങ്കില് ഇല്ലല്ല
ആഹ്
മറ്റേ യൂണി സ്റ്റാറ്റസ് വർക്ക് ചെയ്തീനി അതൊക്കെ ഫ്രി പ്പ അതൊന്നുല്ലല്ലോ
ആഹ്
ഇപ്പെല്ലും നിന്ന്ക്ക്ണ്
പിന്നെ ഈ കേക്ക്ണ്ടാക്കല് അങ്ങനെ കൊറേണ്ടല്ലോ പരിപാടിയാള് വീട്ടില് വെച്ച്ള്ളെ
അത് കേക്കൊക്കെ ആദ്യയൊക്കെ ണ്ടാക്യോക്കീന് ഞാന് വടെ പ്പ് ന്റാടെണ്ടാക്കി അല്ലാതെ ണ്ടാക്കി കൊട്ക്കലൊന്നുല്ല
മൈലാഞ്ചിയൊക്കെ മെഹന്തി വരക്കാനറിയോ ന്നാപിന്നതൊരു ഫാഷനാക്കിടുത്തൂടെ
അങ്ങനൊന്നുല്ല കുട്ട്യാക്കൊക്കെ ഇട്ട് കൊടുക്കും അല്ലാതെ വെല്ലാതൊന്നുടൂല
അതുപോലെ ഇപ്പം എ നല്ലോണ്ണം ഏയ്‌ നെയ്ൽ കോണായിട്ടും മറ്റേ ഹാൻ കോണൊ ക്കെ ഉണ്ടാക്കിട്ട് വിക്കല്ലോ
ഇങ്ങക്കെന്തേം വിശ്വാസണ്ടങ്ങനെ
അങ്ങത്തൊന്നുല്ല ഞാൻ പിന്നെ ഫ്രീ ടൈമില ത്ത് വർക്കും അങ്ങനെള്ളോര്ന്ന് അല്ലാതെ പൊ നേ ഏറെ നേരൊന്നുല്ല ജോലിക്ക് വെര്ണോണ്ട്
ഉം പിന്നെന്തൊക്യാ കുക്കിങൊക്കെ നൽ കുക്കിങ്ങൊക്കെ നല്ല കുക്കി
കുക്കിങ് നല്ലോ അറിയൊന്ന്ണ്ടാന്നില്ല പ്പൊ ഓരോന്നൊക്കെ ണ്ടാക്കി ണ്ടാക്കി അറിയും
ഒറ്റക്കാമ്പൊ പിന്നെ ണ്ടാക്യോക്കൊള്ളു ഞാൻ ഇവടെ അങ്ങൻത്തെന്നെ ഇന്റെമ്മ ണ്ടാക്കി തെരുമ്പോ പിന്നെ ഞാൻ അടുക്കളലേക്ക് വെല്ലാതെ പോവൂല
അതെ
ഹസ്ബന്റിന്റെ വീട്ടിലായാലും അങ്ങൻത്തെന്നെ അവടെ എല്ലാ സാനും ണ്ടാക്ക
ആഹ് ഞാനും തെന്നെ അങ്ങൻത്തെന്നെന്നു കല്യാണം കഴി കഴിഞ്ഞ വീട്ടിലും തന്നെ അവടെ അവരെ ജ്യേഷ്ഠമ്മാരെ വൈഫ്ണ്ട് അവരുണ്ടാക്കും ഞാൻ വെറും അടിച്ച് വാരി തൊടക്കല് മാത്രം ഇവടെ വെന്നപ്പോ പിന്നെ വേറെ ഒണ്ടാ കാരണം അത് ല്ലല്ലോ ഉണ്ടാക്കല് തൊടങ്ങി
ഞാനൊക്കെ അങ്ങൻ തെന്നെനി അടിച്ചാരി തൊ പിന്നെ അമ്മായിമ്മ അട്പ്പത്ത് ചോറും കറിയൊക്കെ ണ്ടാക്കല് അവടെന്നെ ഫുള്ള് അട്പ്പത്താ ണ്ടാക്ക ഇവടാവുമ്പൊ പിന്നെ അടു കത്തിക്കലേല്ല നമ്മക്കാ ശീലൊന്നുല്ല അടുപ്പത്ത് പോയിര്ന്നാണ്ട് ഇന്റെ വീട്ടിലൊക്കാണെങ്കിലെ ഗ്യാസ്മ്മല ണ്ടാക്കല്
ഫുള്ള് ഗ്യാസ്സിലാ
അപ്പൊ പിന്നെ ഒന്നും അങ്ങനെ ണ്ടാക്കാനൊന്നും എല്ലാ അറിയില്ലേനി
ആഹ്
പഠിച്ചു കുറെ ഒക്കെ പഠിച്ച വരുണ്ട്
ആഹ്
പിന്നെ എന്തൊക്കെയാ പിന്നെ ബിരിയാണി ഉണ്ടാക്കുവായിരുന്നു കേട്ടോ ഇണ്ടാക്കി ഇല്ല
ആഹ് ഇപ്പൊ പിന്നെ ഞാനും ബിരിയാണി ഒക്കെ ഉണ്ടാക്കി തുടങ്ങി
ഉം
എത്ര വെച്ചിട്ട നമ്മ പുറത്തുന്ന് കഴിക്ക ഒറ്റക്ക് ഇണ്ടാക്കി തൊടങ്ങിയ അതല്ലേ കാര്യം
എന്റെ ഹസ്ബെന്റിന് ഫുഡ് പറ്റുള്ളൂ ഞാൻ ഉണ്ടാക്കിയലൊന്നും പറ്റൂല കണ്ട കാണ്ട് അത് റ്റുള്ളൂ വീട്ടിലുണ്ടാക്കിയെല്ലാം കൈക്കൂല
ഉം എന്നാ ശരി
എന്നാ ശരി